ഹലോ
ആഹ കേക്കുന്നുണ്ടോ
ആഹ് ആഹാ ഇതിനകത്ത് കോള് വരുന്നത് കാണിക്കണ് അങ്ങനെ കാണിച്ചൊണ്ടിരിക്കുക അതായത് നമ്മള് അറ്റൻഡ് ചെയ്യതൊന്നും കാണിക്കണില്ല ടൈമറ ഒന്നും കാണിക്ക ആ അത് ഇന്നലെ തൊട്ട് അങ്ങനെ തന്നെയാ കാണിക്കണ എന്താന്ന് അറിയില്ല ഉ ഞാൻതെ ചോറ് തളപ്പിക്കാൻ വേക്കാൻ പോയതാ
ആഹ്
കറീണ്ട് മീൻ കറി തിളപ്പിക്കണം
ഉ അതന്നെ
ഉം അവിടെ നിങ്ങളുടെ ഭാഗത്ത് എന്തിട്ടൊക്കെയാ കൃഷിയൊക്കെ എന്താ കപ്പയോ ചേന ചമ്പ് അങ്ങനെ എന്താ ഉള്ളത്
ഇവിടെ വാഴയുണ്ട്
ആഹ്
പിന്നെ ഞങ്ങൾക്കല്ല ഇവിടെ അടുത്തൊക്കെ തന്നെയ
അത് ശരി പിന്നെ
ഒരു കപ്പ പിന്നെ നെല്ല്
ആഹ്
അയന് മാത്രം കൃഷികൾക്കെ
അതെല്ലെ കുരുമുളക് അങ്ങനൊന്നുല്ല
ആ കുരുമുളക്ണ്ട് ഇഞ്ചിണ്ട്
ആ ഇഞ്ചിയൊക്കെണ്ട്ല്ലേ അത് ശെരി ആ ഇവടെ ചേന, ചേമ്പ്, കപ്പ പിന്നെ ബബ്ബറ്, തെങ്ങ്, കുരുമുളക്ണ്ട് ആ ഇപ്പൊ കൊറവാ അതെലെ കുരുമുളക് അതെ ഇവടേം അതെ കൊറച്ചുള്ളൂ കൊ കൊടുത്തു ഞള് കൊർച്ച് സ്ഥലം അപ്പൊ അതില് പെട്ടു ഉം അപ്പൊ അങ്ങനെ പോയത് പിന്നെ ചേനേം ചേമ്പൊക്കെ ണ്ടായ്ന്നു ഇപ്പൊക്കെ കൊറഞ്ഞു ഇപ്പൊ പറമ്പിലൊന്ന് എറങ്ങല് കൊറവാ കാട് പിടിച്ച് കെടക്കാകെ
ഈ മൃഗത്തിന്റെ ശല്യൊന്നുല്ല
ആ ആ ഉവ്വോ മറ്റേ കാ എന്താ മറ്റേ പെരിച്ചാഴി വന്ന് മാന്തിടും നറച്ച് കുത്തി കുത്തിടും ആ സാധനം വന്ന് കുത്തുന്നേ കപ്പക്കെ മാന്തി മാന്തി കൊണ്ടോണ കാണ അടിന്ന് അങ്ങനെ അയിന്റെ ശല്യണ്ട് നന്നായിട്ട്
ഭയങ്കെരെ പോനെ പന്നിം പോത്തൊക്കെ വെരും മാന്താൻ വേണ്ടിട്ട്
ആ അത് ശെരി ഇവടെ തൊട്ടപ്പറത്തെന്നെ അപ്പറത്തെ പറമ്പില് വരുവായിരുന്നു പന്നി ക്ക പിന്നൊര് മറ്റേ കമ്പി വെച്ച്ങ്ങനെ മതില് പോലെ കെട്ടില്ലേ ഷീറ്റടിച്ചിട്ട്
ഉം
അങ്ങനെ കെട്ടിട്ട് മതില് വെച്ചു അത് കഴിഞ്ഞ പിന്നില്ല
ആ
ആ പറമ്പില് എല്ലാ സാധനങ്ങളുണ്ട് കടച്ചക്ക, റമ്പൂട്ടാൻ പിന്നെ ആരിവേപ്പ് ആരിവേപ്പല്ലകറിവേപ്പ് ചാമ്പങ്ങ്യ പച്ചക്കളറായിട്ടുള്ളത് മു മുഴുത്ത ചാമ്പങ്ങല്ലെ ആ സാധനം ഇഞ്ചി, മഞ്ഞള്
ആ
അങ്ങനെ ആ എല്ലാം മാന്തിടായിരുന്നു വന്നിട്ട് കപ്പ, വാഴ ഉം പിന്നെ ഇപ്പൊവര് അങ്ങനെ കെട്ടി കഴിഞ്ഞപ്പോ പ്പൊ ശല്യോന്നുല്ല ഇപ്പൊ കൊഴപ്പല്ല
ആ
ഉം അവര് പറയുമ്പോലെ എല്ലാം വെച്ച് പിടിപ്പിച്ചിണ്ട് ക മറ്റേ കറുവപ്പട്ട പേരക്ക സകല സാധനങ്ങളുണ്ട് ചാമ്പങ്ങ ഞങ്ങള് എടക്ക് വെറകെടുക്കാൻ തിരിയും ഉം അപ്പൊ കാണാറ്ണ്ട് മൊളകൊക്കെ ഇഷ്ടം പോലെ നിക്കണെ അവടെ
ഉം
പല സൈസ് ഉണ്ടമൊളക്, നീലമൊളക്, വെള്ളമൊളക് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട്ണ്ട് പിന്നെ വെള്ളുണ്ട് അവർക്ക് നനയ്ക്കാനെ
ആ ഹ ഹ ഉം
അത് കൊണ്ട് സുഖാ
ഉം
ഞങ്ങള്വടെ വല്ലതും വെച്ച് കഴിഞ്ഞാ അപ്പൊ വന്ന് പെരിച്ചായി മാന്തിടും
ഇവടെ അതെന്നെ ഒന്നും നടാൻ പറ്റില്ല ഇത് വെരെ ത് നശിപ്പിക്കുന്നെങ്ങൊണ്ട് നമുക്ക് തോന്നൂല നടാൻ വേണ്ടി
ആ നർച്ച് വന്ന് മാന്തി മാന്തി പർച്ച് കുഴി കൂട്ടി കുഴി കൂട്ടിട്ട് പോവും
ഉം
തണ്ടൊടിച്ചിട്ടിട്ട് ഒരു കാര്യോല്ല
പിന്നെ ഇവിടെ കപ്പയൊക്കാകുന്ന സീസണാകുമ്പത്തേന് മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളം കേറും
ആ ആ അത് ശെരി
ഉം ഞങ്ങൾ രണ്ടുവട്ടം കപ്പ ഇട്ടപ്പോ രണ്ടുവട്ടം കപ്പ വെള്ളത്തിലായിരുന്നു ഫുള്ള് ചീഞ്ഞു പോയി
അയ്യോ അത് ശെരി അങ്ങനെ ല്ലേ പിന്നെ പ്രശ്നം ഇല്ല്യ ഇതാണ് പെരിച്ചാഴി മാന്തിട്ട് ഇട്ടോണ്ട് പോണത് ആണ് പ്രശ്നം
ആഹ്
പിന്നെ ഈ മുളക് തൈകള് ഒക്കെ ഇണ്ടല്ലോ അതിങ്ങനെ കൊതുക് ഇങ്ങനെ വെട്ടി വെട്ടി ഇട
ആഹ്
കുഞ്ഞിയത് നമ്മള്മൊളപ്പിക്കില്ലേ അപ്പ തക്കാളി ഒക്കെ അത് എല്ലാം കൂടെ വന്ന് വെട്ടി വെട്ടി വെ ട്ടിട്ട് പോണ കാണാമം
ആഹ്
ആഹ് അങ്ങനെ എണ്ട് അപ്പ പിന്നെ കിട്ടിട്ട് നമുക്ക് കാര്യ ഇല്ല ആഹ് ഇന്റെ അതാണ് പ്രശ്നം
ടറസിന്റെ മുകളില് ആണെങ്കില് അങ്ങനെ ടറസിന്റെ മുകളിലേക്ക് കേറി നോക്കിയിട്ട് ഇല്ല ഇതുവരെ
ഉം
എന്നാലും ഇവിടെ കാന്താരി ഒക്കെ ഇണ്ട് മഞ്ഞളൊക്കെ ഇണ്ട് ട്ടോ അതൊക്കെ പറിച്ച് ഒണങ്ങും പൊടിക്കാന് ഒക്കെ ഇവിടെ ആവിശ്യം വീട്ടിൽക്ക് അങ്ങനെ കിട്ടും ഞങ്ങൾക്ക് അവിടെ ണ്ട് മഞ്ഞള് ഒക്കെ
ആ ഇവിടെ മഞ്ഞള് നമ്മടെ ആവശ്യത്തിന് നടലുണ്ട് വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് ഇഞ്ചിയും എല്ലാം നടലുണ്ട് ഇല്ല നമ്മള് മില്ലിന്ന് വാങ്ങുവായിരുന്നു
അങ്ങനെയല്ലേ ഉണക്കി പൊടിക്കും തികഞ്ഞില്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെണ്ട് അപ്പ ഒണക്കി ഇത് വേടിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങിക്കും
ആഹ്
ആഹ് പിന്നെ ഇവിടെ കാപ്പിക്കുരു ഇണ്ട് ഇപ്പോണ് വെട്ടിത് അടുത്ത് വെട്ടി
ഉം
ആ അല്ലെങ്കിൽ അത് തന്നെയാ പറിച്ച് കൂടെ ഉണങ്ങി കാപ്പി കുരു ഇടിച്ച് വെക്കും അമ്മ ഇട്ട് കാപ്പി വെച്ച് കൊടുക്കും ആ ഇപ്പ കാപ്പി കൂടി ഒക്കെ കൊറവാണ് എടക്ക് എടക്ക് ഒക്കെ യൂറില് ഇൻഫെക്ഷൻ വരണ കാരണേ
ആഹ്
ഉം അത് കുടിച്ച് പെട്ടെന്ന് തന്നെ ചൂടാണ് തോന്നുന്നു അറിയില്ല
ആഹ് ഇപ്പൊ കുടിക്കലങ്ങനെ നല്ലതല്ല
ആഹ് അപ്പൊ പിന്നെ അത് ലെകൂടി കുറവാ അ അങ്ങനെ
പിന്നെ ബുക്‌സൊക്കെ വായിക്കലുണ്ടോ
ആഹ ബുക്ക് വായിക്കും ഇന്നലെ ഇപ്പോ മോൾടെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ കുറെ ലൈബ്രറി പുസ്ത എടുത്തിട്ട് വന്നു ട്ടുണ്ട് ഇവിടെ ഇരുന്നത് കൊണ്ട് കൊടുത്തു എന്നിട്ട് കൊറെ വായിച്ചിട്ട ണ്ട് ഒരു അഞ്ചാറ് പുസ്തകം സ്കൂൾ തുറക്കണവരെ വായിക്കാം
ഉം
അപ്പൊ അവളൊരു പുസ്തകം എടുത്തു ഞാനൊരു പുസ്തകം എടുത്തു ഞാനെടുത്ത പുസ്തകം ഇന്നലെ വൈന്നേരം എടുത്ത വച്ച പുസ്തകം ഇന്ന്കാണാല്യ അത് തല്ലു കൂടിയപ്പോഎടുത്തോണ്ട് പോയി തോന്നുണ്ട്
നിശാഗന്ധി മറ്റേ എസ് കെ പൊറ്റക്കാടിന്റെ ആഹ എടുത്ത വെച്ചേക്കാ
ഉം
അതെടുത്ത് വായിച്ചു തുങ്ങിയില്ലാട്ടോ വായിക്കാനായിട്ട് എടുത്ത് വെച്ചു അപ്പൊ അവളുടെ കയ്യിൽ വേറെ മു ത്തശി കഥെടെ ഒരു പുസ്തകം അത് കൊറച്ചു വായി അത് അത് കുട്ടികഥയാ
ആഹ്
കഥ പറയാനൊരുഎഹ്മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പുസ്തകം
ഉം
അത് കൊറച്ചു വായിച്ചു അപ്പൊ പിന്നെ മറ്റേത് അവിടെന്നെ വെച്ചു അഞ്ചാറ് പുസ്തകെട്ത്ത് കൊട്ന്ന്ണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെക്കെട്ത്തിട്ട്ണ്ടാള്.
ഉം
ഏഹ് ഭൂമിയുടെ അവകാശികൾ അത് നമക്ക് മുമ്പേ പഠിക്കാൻണ്ടായതാ സ്കൂളി ചെറ്യേ ക്ലാസ്സില്.
ആഹ് ഇൻക്കുണ്ടായിര്ന്നു.
ആഹ് ആളത് ആളും പഠിച്ചിട്ട്ണ്ട് ക്ലാസ്സി സില് പിന്നീട്ത്തോണ്ട് വന്ന്ത് വായിക്ക്യാൻ പിന്നെ വേറെതൊരു പുസ് സൊക്കെ രണ്ട്മൂന്നാ മൂ അഞ്ചാറ് പുസ്തകെട്ത്ത് വന്ന്ട്ട്ണ്ട് നിശാഗന്ധി പിന്നെ അയി പാത്തുമ്മയുടെ ആട് പിന്നേത് നാടോടികഥ
പിന്നെതാ ആഹ് കുറെ ഏഹ് ഒരു മനുഷ്യനും ജനപ്രിയ കഥകളും ബഷീറിന്റെ അതൊക്കെട് തോണ്ന്ന്ണ്ട് എഹ് ഇനി സ്ക്കൂളൊർക്കുമ്പോക്കി എല്ലാം വായിച്ച് കഴിക്കണം.
ആഹ് വായിക്കുന്നെ നല്ലതല്ലേ
ഉം ഉറൂബിന്റെ വെളുത്ത കുട്ടി ലാപ്പാപ്പ അതൊക്കെ കൊണ്ടോന്ന്ട്ട്ണ്ടാള്. ഉം വേഗം ഇത്തിരി സമയം കൊണ്ട് ഇട്ത്തൊണ്ട് പോന്നതാട്ട. അപ്പൊ ഇൻക്കും വായിക്കലോ പണ്ട് കോളേജില് പഠിക്കുമ്പോ വായിക്കായിര്ന്നേ ന്നട്ട് വായിക്കാ പുസ്തകത്തിന്റെ പേര് അതിൽത്തെ കഥാപാ ത്രങ്ങള് അതിൻ്റൊരു ചെറിയൊരു സംഗ്രഹം കൂടെ എഴ്തി എഴ്തി വെക്ക്യായിര്ന്നു. പിന്നെ ഇവടെ വന്ന് കഴിഞ്ഞ്
ഉ
പ്പൊ അത് കാണാനില്ല അത് പോയി പിന്നെ വായിക്കലൊന്നുല്ല്യെ ഇപ്പൊ പിന്നെ ഇവര് സ് കൂളിക്കൂ ഇവര് പുസ്തകം കിട്ടൂല്ലെ അപ്പത് വായിക്ക്യും.
ആഹ്
അല്ലെല് ഈ ബാലരമ, ബാലഭൂമി, കളിക്കൂടുക്ക അതൊക്ക വായിക്കാൻ ഭയങ്കരിഷ്ടാ. ഇവര് ഇവര്ക്ക് വാങ്ങിച്ചോണ്ട് വരുമ്പോ ഞാൻ വായിക്കാറുണ്ട്. ഇപ്പൊ അത് ഞങ്ങള് ഇവടെ അട്ത്തൊന്നും കിട്ടില്ലാട്ടോ അത് വായിക്കാ എഹ് വാങ്ങിക്കാനായി ട്ട് കൊറേ ദൂരം പോണം. ആഹ് ഇവട്ത്തെ കടകളിലൊന്നും അങ്ങൻത്തെ പുസ്തകങ്ങളൊന്നും കൊണ്ടുവരില്ല. പുസ്തകങ്ങളൊന്നും കൊണ്ട് വരില്ല ഇവട്ത്തെ കാ കു കാ കടകൾള് പുസ്തകങ്ങളെ അങ്ങനെ ഇല്ല. അപ്പൊ അതൊക്കൊ വാങ്ങിക്കണേ ഞങ്ങക്ക് ദൂരത്തോട്ട് പോണം കൊറേ ന
ന്നുല്ല.
ഇവടെ അട്ത്ത് ഒരെണ്ണണ്ടായിര്ന്നു അവട്ന്ന് ചേട്ടന് പുസ്തകെട്ത്ത് കൊട്ന്നായിര്ന്നു.
ഉം
ആഹ് അത് വായിക്കും അത് പക്ഷെ ഇപ്പത് അവടെ പണി നടക്കണ കാരണേ അവരത് അടച്ചിട്ടേക്കാ.
ഉം
ഉം അപ്പൊ പിന്നെ മോള് സ്കൂൾ നോക്കി വിട്ട് അവടെ ഇഷ്ടം പോലെ ലൈബ്രറീസ് അവര് സ് സെറ്റെയ്തപ്പോ കൊറെ പുസ്തകം കൊട്ന്ന്ണ്ട് ടീച്ചറ് അപ്പൊ അത് തന്ന് വിട്ട്.
ഉം
ഉം കുറ്റവും ശിക്ഷയും ആ പുസ്തകാണ് ഇവട്ത്തെ ലൈബ്രറിയില് പോയി ഇട്ത്ത്ട്ട് വന്നേ.
ഉം
ആഹ് വായിച്ച് എഹ് എഹ് തൊടങ്ങിയിട്ട് കൊർച്ച് വെല്ല്യെ കട്ടിള്ള പുസ്തകണത്.
ഉം ഉം
അവ ചെറിയ ആദ്യം തന്നെ കഥയും നോവലൊക്കെ വായിക്കാനിഷ്ടം ആദ്യം തന്നെ അത് പെട്ടെന്ന് പെ ട്ടെന്ന് പെട്ടെന്ന് വായിച്ച് കയ്യൊല്ലോ.
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ അങ്ങൻത്തെ പുസ്തകം ആദ്യം ആദ്യം വേഗം വേഗം വായിക്കും. അങ്ങനെയാ
ഈ ഒരു കഥയാണോ ഇഷ്ടം അതോ പല കഥയാണോ ഇഷ്ടം?
എനിക്ക് ഒരു കഥയായിട്ട്ള്ള പുസ്തകാഷ്ടം.
ആഹ്
ആഹ് അതകുമ്പോ ഒറ്റ കഥ തന്നെ ആണല്ലോ മറ്റ മറ്റേതിലിചൊ ഇതിരിച്ച് ഇതിരിച്ചി ഇത്തിരീച്ചിഒള്ളൂ കൂട്ടിക്കഥ ഇപ്പൊ ഈ കഥ പറയാനൊരു മുത്ത്ശിന്ന് പറഞ്ഞ പുസ്തകത്തില് കുഞ്ഞേ കുഞ്ഞേ കുട്ടി കഥകളാ ചെറിയ കുട്ടികൾക്ക് വായിക്കാനൊക്കെ അന്നാലും ഞാൻ വായിക്കൂട്ടായിരുന്നിട്ട് എല്ലാം വായിക്കും എല്ലാം വായിച്ചിട്ട് സ്കൂൾ തുറക്കുമ്പോക് എല്ലാം വായിച്ച് തീർത്തിട്ട് വേണം കൊടുക്കാനായിട്ട് ആഹ് അപ്പൊ അയിന് അവള് പോക്മ്പോ പിന്നെ കിട്ടില്യായിരിക്കും മുത്തവള് വേറെ സ്കൂളിൽ പോവവാണേ. ആഹ് പിന്നെ ചെറ്തൊള്ളൂ അപ്പൊ പിന്നെ കിട്ടുന്ന് നമുക് തരോന്നറിയില്ല പേരന്സിന് കൊടുക്കാറുണ്ട് ഇപ്പങ്ങനെയാന്നറിയില്ല അങ്ങനെ അവിടെ ഇങ്ങനെ ലൈബ്രറി ഒക്കെ ഇണ്ടാ
ആഹ് ഇവിടന്നൊരു പതിനഞ്ച് മിനിറ്റ് പോയാ ലൈബ്രറി ണ്ട്.
അതെല്ലേ അപ്പൊ പോയിടുക്കും പുസ്തകൊക്കെ ഇടുത്ത് വായിക്കോ?
ഞാന് ഒരുകൊല്ലം മുന്ന വരെ പോവായിരുന്നു ഇപ്പൊ ടൈം കിട്ടലില്ല.
സമയം ഇല്ലാത്ത കാരണം പൂവാ പറ്റില്ലല്ലേ അത് ശരി ഔ അത് ശരി. അപ്പോ വലിയ ലൈബ്രറിയ നമുക്ക് അവിടെ പോയിരുന്ന് വായിക്കാനൊക്കെ പറ്റുമോ? നോക്കിയെടുത്ത് പുസ്തകം കൈയിപിടി കൊണ്ടുവരാനേ പറ്റുള്ളൂ
ആഹ് അല്ല നമുക്ക് അവിടെ സ്പെന്റെയ്യാം
ആവ് അല്ലേ ആഹ് അല്ലെ ആഹ് ആ ഞ ആഹ് ഞങ്ങടെ ഇവിടെ ചെറുതാണേ ഒരു ഒരു വല്യൊരു ഹാളാണ്. പക്ഷെ അങ്ങനെ ഇരുന്ന് ഇതിനുള്ള സൗകര്യൊന്നും ഇല്യ. പുസ്തകങ്ങള് അങ്ങനെ ഇട്ത്ത് കൊണ്ടുവരണം നമുക്ക് പോയിട്ട് നോക്കിയിട്ടേ. അങ്ങനെയായിരുന്നു ഇനി അതിന് വേണ്ടിയിട്ട് ഇപ്പൊ വലിയ ലൈബ്രറി പണിയാൻ പോവാ അപ്പൊ ഇരുന്ന് വായിക്കാൻ ആൾക്കാർക്കൊക്കെ
ആഹ് ശരിയാ
അപ്പോ അതിന് വേണ്ടി അതവിടെ അടച്ചു പുതിയത് പണിയാൻ പോവ.
മ്
അപ്പം നമുക്ക് അവിടെ പോയിരുന്ന് നമ്മുടെ സൗകര്യത്തിന് വായിച്ച് കുറച്ച് നേരൊക്കെ അടിച്ചുപൊളിച്ച് പോരാം. സെന്റ് ചെയ്തിട്ട് ഇപ്പഴാണങ്കി പുസ്തകം ഇടത്ത്കൊട്ന്ന് വായിക്ക അങ്ങനെ അതട് അന്ന് കൊട്ന്ന പുസ്തകം അത് കൊറച്ച് വായിച്ചു അപ്പോഴേക്കും ഇവിടെ വേറെ പുസ്തകങ്ങങ്ങള് കൊണ്ടുന്നപ്പോ അതിലോട്ട് ശ്രദ്ധ തിരിഞ്ഞു
ഉംഉം
അത് വായിച്ചു കഴിഞ്ഞിട്ടില്ല ഇനിഅത് കൊടുക്കണം കൊണ്ടപോയിട്ട് അങ്ങനെ പിന്നെ എന്താ എങ്ങനത്തെ ഒരു കഥ ഇഷ്ടം കഥയാണോ നോവലാണോ എങ്ങനത്തെ യാത്രാ വിവരണാണോ എങ്ങനത്തെ ഇഷ്ടം
എനിക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു കഥ ത് ഹൊറവാണെങ്കിലും അല്ലാണ്ടായാലും ഉം
കഥ ഒറ്റ കഥയായിട്ടുള്ളത്
ആ ഒറ്റ കഥയ ഇഷ്ടം
ആഹ് ആ അതാ നല്ലത് അത്‌ നല്ല രസാ മറ്റേത് രസൊണ്ട് ആ മ മറ്റേത് കു കുഞ്ഞു കുട്ടികൾക്കായിയിട്ടുള്ള ചെറിയ ചെറിയ ചെറിയ കഥകളാ
ഉം ആഹ്
അങ്ങനെ ഇന്നാള് മറ്റേ ലോക പ്രശസ്തമായ ഹിസ്റ്ററി മിസ്ട്രി കഥകൾ അങ്ങനത്തെ ഒരെണ്ണം കൊട്ന്നാരുന്നു അയിന്റെ മലയാളം ഇംഗ്ലീഷിന്റെ വിവർത്തന മലയാളം
ഉം
അതിലിങ്ങനെ പലത് പലത് പലതായിട്ടാ ഓരോന്ന്ഓരോ കഥ ആയിട്ടാവരുന്നത്
ആഹ്
ആ കൊറച്ച് അവിടന്ന് ഇവിടന്നക്കെ ആയിട്ട് വായിച്ചു അപ്പൊ എനിക്ക് സമയ ഇപ്പൊ ആ കൊണ്ട് കൊടുക്കേണ്ടി വന്നു അ ഇവരിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പുസ്തകം കൊടുക്കും ഇത്ര നാളത്തേക്ക്ന്ന് പറഞ്ഞിട്ടേ ആ അവള് വായിച്ചോന്നില്ലന്ന് തോന്നുന്നുണ്ട് ഞാൻ തന്നെയ വായിച്ചേ
അതെല്ലേ
ആള് മറ്റേ കുഞ്ഞ കഥകൾ അങ്ങനത്തെയൊക്കെ എടുത്തു കൊണ്ടുവന്ന് വായിക്കും ക്യ ഇങ്ങനത്തെ വലിയ വലുതൊക്കെ ആവുമ്പൾക്ക് ആൾക്ക് ദേഷ്യ വരുംകേറി നോക്കിട്ട് ഇത് പിന്നെ വായിക്കാന്ന് പറഞ്ഞ്അവിടെ വെച്ചിട്ട് പോകും
ഉം ഉം
ആ അങ്ങനെയാണ് പിന്നെ വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെയാ ജൂസുകളൊക്കെ ഉണ്ടാക്കോ ജ്യൂസൊക്കെ കുടിക്കാന് ഇഷ്ടണോ
ഞാന് ഒന്നുണ്ട് നമുക്ക് ഫ്രീയായിട്ട് ടൈം കിട്ടുന്നില്ല അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കാൻ തോന്നൂല്ല സമയമില്ല ഉം
ഞങ്ങള് ഇടയ്ക്കു മറ്റേ ബീടറൂട്ടും ചെറുനാരങ്ങേം കൂടെ മിക്സിലിട്ട് അടിച്ചു കുടിക്കും.
ബീടറൂട്ടക്കെ അങ്ങനെ ഉണ്ടാക്കോ?
ആഹ് ബീറ്റ്റൂട്ട് കുഞ്ഞു ഇതാക്കി അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കാ. അരച്ചെടുക്ക ന്ന്ട്ട് ചെറുനാരങ്ങ ഗ്ലാസിലോട്ട് പിഴിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ തൊലിയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് അടിക്കും പഞ്ചസാരയും ത്തിത്
ഉം
നേരി പന്സാരെ ഇട്ടാ മതീട്ടോ
ആഹ്
ന്നിട്ട് അരിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ്
ഉം
ഇപ്പോഴൊക്കെയാണ് ട്ടോ